ഹലോ.
ഹലോ.
ഉം അയ് ഇതല്ല അവ് ഭയങ്കര സൗണ്ട് സൗണ്ട്. ഇയ്യവ്ട്ന്ന് മാറിക്കോ ഉം.
ഹലോ.
ആഹ് എന്തടി അവ്ടെ എന്ത ഭയങ്കര ശബ്ദം.
ആഹ് ഇവിടെ കുട്ട്യളൊക്കെണ്ട് സ്കൂള്ല്ലാത്തതൽ ആഹ് കുട്ട്യളൊക്കെണ്ട്. ഞാൻ എന്റെ വീട്ട്ക്ക് പോന്നീനു അവിടെണ്. ഞാന് മദ്രസ വിട്ടേനേഷം പോന്നതാ പതിനൊന്നര.
പിന്നെ എ എങ്ങനെ.
ഞാന് ഓട്ടോക്ക്.
അവ്ട്ന്ന് ഇങ്ങട്ടറ്റോ.
ആഹ് ആഹ് അതെ.
പൈസക്കാര്ക്ക് എന്തു ആവാലോ.
ആഹ് അതെ അതെ യോജി
എന്താപറയ എന്താ പറയ. പിന്നെ എ എന്താ ഇജ് പ ഇനിയിപ്പം വൈന്നാര മൻത്ത്. ഓള് പർഞ്ഞ് ഒരാള് പറഞ്ഞു നാലെ മുപ്പതിന് വരാന്ന്. ഏഹ് മറ്റോളും ഒരു എമ്മിട്ട്ണ് അതിന്റെ അർത്ഥം എന്താണാവോ.
അതെ അഞ്ചു മണിക്കായിര്ക്കും ഓള് വരിക.
വിൾച്ചിനോ.
അല്ല അയില് പറഞ്ഞിരുന്നല്ലൊ അഞ്ചണി ആകുമ്പഴേ വരാൻ കഴിയുള്ളൂന്ന്.
അ എപ്പളെ പറഞ്ഞേ.
അങ്ങനെരു വോയിസുണ്ടായിര്ന്നു കുട്ടിനെക്കെ ഓളെ. ഭർത്താവിന്റെട്ത്ത് ഏൽപ്പിച്ചിട്ട്. വരാൻ കഴിയുള്ളൂന്ന് പറഞ്ഞാണ്ട് ഒരു വോയിസുണ്ടായിരുന്നു.
അത് അത് ഓള് നാലര്ക്ക് എത്താൻ നോക്കാം എത്താന്ന് പ
ഏഹ് അത് ശെരി ആഹ് മറ്റേ ഞാന് ഓളേണ് പറയ്ണത് മറ്റേ ആൾതാണോ.
ഉം ഞാൻ മറ്റേ തെര്ക്ക്ള്ള ആള്.
ആഹ് ഒന്നൂടെന്ന് കോളയ്തോക്ക. ആഹ് വര്വയ്ര്ക്കും കാരണം അഞ്ച് മണിയാവുമ്പഴേക്കും ഗ്യാസിന്റെന്തോ. ഓഫീസ് എപ്പോഴ അടക്കന്നൊക്കെ ചോയ്ച്ചിലെ ആഹ്. അയ്ന് മുന്നെയ്ട്ട് വര്വയ്ര്ക്കും.
അപ്പ ഞാൻ വിചാരിച്ച് എന്താ പറയാ എന്നാ പിന്നെ. ഞമ്മള് ആദ്യം വിചാര്ച്ചിനെ ഞമ്മള് നേര്ത്തെ വന്ന് ഓലൊക്കെ അഞ്ചണിക്കാ എത്തുകാന്നല്ലേനോ.
ആഹ് ആഹ്.
അങ്ങനെണെങ്കി ഇപ്പഞ്ഞ് ഇപ്പോലും ആ നാലണിക്ക് ഇപ്പം ചെലപ്പൊ അധികേറും മ മ ഓള് വന്നാണ്ടാണ് അവ്ടെ കു ത്തർക്കല്. ഫസ്റ്റില് വരല് തെര്ക്കാര്ത്ത്യ അപ്പൊ ആ. ഉ അപ്പ അപ്പ ഞമ്മക്കെന്തെയ്യാ. ഞമ്മക്ക് നമ്മുക്കും നാലുമണ്യാവു മ്പോക്ക്വന്നെ എത്താം.
നാല് മണിക്ക്.
നാല് മണിക്ക് എത്താം എന്നിട്ട് നമുക്ക് എന്തെയ്യാം. എന്താ പറയാ വ് വ് അവ് നമ്മക്ക് ഓല് വെ ഓല് വര്ന്ണ്ട് ഓല് വര്ണ ടൈം. നമുക്ക് അറിയാൻ പറ്റുവല്ലോ. എന്നിട്ട് എന്താ പറ യാ അമ്മുക്ക് ഏഹ് നമുക്കിവിടുന്ന് എറങ്ങുമ്പോ വിളിക്കാം. ഈ ഇയൊന്ന് വിളിച്ച് നോക്കു. എന്നിട്ട് ഇജിന്നിക്കി വിളിച്ചാ മതി. എന്നാ നേരെ കേ സ്റ്റുഡിയോവിൽ എറക്കാണെ അവടെ എറക്കാണെങ്കിൽ അവടെ എറക്കാം അന്നാ പിന്നെ നമുക്ക് വെ നോക്കാം. ഞാൻ നിനക്ക് ഒരു റീൽ ഷെയർ ചെയ്തിന് ഇജ്ജ് കണ്ടീനോ?
ഇല്ലല്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല
ഒരനാർക്കലി സെറ്റ് ടോപ്പും ബോ ട്ടും ഷാളും വരുന്ന അറുനൂറ്റി തൊണ്ണൂറിന് ഓഫറ്.
ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല നോക്കി നോക്കാം.
ഉം നല്ല ഭംഗിയുണ്ട് ട്ടോ എനിക്ക് നല്ല ഇഷ്ടായി. അറുനൂറ്റി തൊണ്ണൂറുള്ളു. ഫുൾ സ്റ്റിച്ചിട്
തന്നെ. കൊറച്ച് ക്യാഷും കയ്യി പിടിച്ചു പോര്ട്ടോ
ഞാനേ ഞാൻ രണ്ടായിരം രൂപ എടുത്ത് പോരാന്നാ വിചാരിച്ചേ. രണ്ടായിരത്തിനന്നെ
അപ്പം എനിക്കോ? ആഹ് എക്സ്ട്രാ ആയിരോ രണ്ടോ ഇജ്ജ് എടു ത്തോ പക്ഷേ അയില് ചെലപ്പോങ്കില് ഞാൻ അൻ്റെ കയ്യിന്ന് വാങ്ങുള്ളൂ. രണ്ട് കൈയ്യേ പിടിച്ച്
ആഹ് അല്ല കൊഴപ്പില്ല ഞാന്. ആഹ് എന്താ വെച്ചാല്
അതിപ്പോ തിരിച്ചു തരുക അങ്ങനത്തൊന്നും വേണ്ടി വരു ല്ലല്ലോ തിരിച്ചു തരേണ്ടി വരുവോ അതെ ആഹ് ശെരി എന്തിയെന്ന് ചോദിക്കോ? നീ പറഞ്ഞിട്ട്.
അന്നോട് ഞാൻ ചോദിക്കാൻ എനിക്ക് താല്പര്യൊന്നുവില്ല. ഞാൻ ഈഹ് ഈ ഡെലിവറിയോന്നും ഇതിന്റെ എടെൽ വന്നില്ലേ ഞാൻ ചോദിക്കൂല. അല്ല ഡെലിവറി ഒന്നും വ അല്ല ഈ ഞമ്മള് എടുത്ത വച്ച പൈസ അങ്ങനെക്കെ ആണെങ്കിൽ ഞാനത് ചോദിക്കൂല. പക്ഷെ ഇത് പറഞ്ഞാല് അവ പണ്ടം വിറ്റ പൈസയായോണ്ട് ഭയങ്കര വേദന ഉണ്ടായി നമ്മക്ക് നോക്കുമ്പം.
ആഹ് ഓക്കെ ആഹ് അത് വിഷയല്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെല പ്പങ്കിലേ അൻ്റെന്ന് വാങ്ങുള്ളൂ. എന്നാലും ആവശ്യം വന്നാലോന്ന് കരുതിയിട്ടാണ്. എന്റെ കയ്യില്ണ്ട്.
ക്കാ ഞാൻ ഞാൻ എന്തായാലും അനക്ക് ഇയ്യ് പറഞ്ഞതല്ലേ അപ്പ ആയിരം കയ്യി പിടിച്ചോളാന്ന് വിചാരി ച്ച് ഞാൻ വിചാരിച്ചു മൂവായിരുറുപ്പിയ എടുക്കല്ലേ
അല്ല രണ്ടിടത്തോണ്ട് ഇന്നെ വിചാരിച്ചോണ്ട്.
അനക്ക് രണ്ടും മേണം എനിക്ക് രണ്ടും അങ്ങനെയോ
ആഹ് പൈസ ഇണ്ടല്ലോ അവടെ എന്തെടുക്കണേന്
ഉം
അള്ള പിന്നെ അപ്പ നമ്മക്കൊരു ഏകദേശം ഏത് ടൈം ആവുമ്പോത്തിന് എത്തേണ്ടത് നാല് മണിയാകുമ്പോത്തിന് അവടെ എത്തണോ അതോ നാലരാകുമ്പോത്തിന് എത്തിയാ മതിയോ
അത് അന്റെ ഇഷ്ടംപോലെ ഇജ്ജ് ഇൻക്ക് ആവുമ്മ വിളിച്ചോ എന്നോട് ഹസ്ബൻന്റ് പറഞ്ഞേ ഞാൻ പറഞ്ഞു ആ എന്താ എന്താ ഓനു വല്ല ഇബള് ആഹ്‌ ഹസ്ബൻന്റ് പറഞ്ഞതേ കൊറച്ചേരം കാരണം മൂന്നേരക്കാ ഞാൻ പറഞ്ഞു മൂന്നേമുക്കാലിന് എറങ്ങണം എന്നാലേ നാല്മണിയാവുമ്പോക്ക് അവിടെ എത്തണംന്നൊക്കെ പറഞ്ഞു അപ്പം പറഞ്ഞു നല്ല തിലാണ്ന്ന് പറഞ് പക്ഷെ ഞാനിപ്പോങ്ങനെ ആലോയി ക്കാ മക്കളൊക്കെ ആ ഞാൻ അത്രയും നേരത്തെ പോവാ ഇല്ല
ആഹ് ആഹ്
ഓൽക്കൊരു കേക്കിന്റെ കണ്ട ന്തെങ്കിലും വാങ്ങി വരാം
ആഹ് അത് തന്നെ നല്ലത് ഈ വെയിലത്ത് നമ്മക്കെന്നെ കയ്യൂല പിന്നെ കുട്ടിയെളീം കൂടി കൊണ്ട് പോയാല് റിസ്ക്കാണ് മാനേജിയ്യാൻ ബുദ്ധിമുട്ട
ആഹ് ഞാന് അപ്പൊ ഞാൻ പറഞ്ഞു എന്താ അപ്പൊ ആള് ഓഫീസ്ക്ക് വരുമ്പോ അഭി പൈസ കൊടുക്കാൻ വരുമ്പം ഇത് കുട്ടിയെളെ എടുക്കണോ ഇഞ്ഞി തറവാട്ടിക്ക് ആക്കാണോന്നറിയില്ല എന്താ എന്ത് പിന്നെ തറവാടക്ക് ആക്കിയാ പിന്നെ ഞാനങ്ങനെ പോയിന്നേ ന്ന് അറിയും അല്ല അല്ലെങ്കിലും കുഴപ്പൊന്നുല്ല അല്ലെങ്കിലും അറിയും സ്റ്റാറ്റസിടുമ്പോ അറിയും
ആഹ്
അത്‌ പിന്നെ നിർബന്ധ ആണല്ലോ
അതെ അതെ അത് നിർബന്താണ്
ഉം അപ്പൊ എന്തപ്പഞ് എടുക്കാ എടുക്കാന്നല്ല പൈസ കയ്യാൻ പണില്ല എവിടെങ്കിലും ഇറങ്ങിയ പൈസ കയ്യാൻ പണിയില്ലാട്ടോ
അതെന്നെ
എനിക്ക് ആ ഗേൾസ് ക്ലബ്ബിൽ ഒന്ന് പോണംന്നുണ്ടായിന്നു അതി ല് ചെറിയ
ഞാൻ റെഡിയാണേ ഇജ്ജ് എവ്ടക്കൊക്കെ അനക്ക എവിടുക്കൊക്കെ പോണ്ടിഅവിടുക്കൊക്കെ ഞാൻ പോരും
ഉം അങ്ങനെയല്ല എന്താച്ചാല് അവിടെ യ്യണ്ടീലേ ഞാൻ അനക് റീല് ട്ടന്നില്ലേനോ അയിന്റെ റീല് കണ്ടീല്ലേനിയ്യ്
ആഹ് എന്ത് പറഞ്ഞേ
എന്താ ഒരു റീല് കണ്ടീനോ എന്തേനി ഞാനാ ഗേൾസ് ക്ലബ്ബിന്റെ വിട്ടന്നീ ല്ലേനോ
ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല
അത് നല്ല രസണ്ട്ട്ടോ നല്ല ക്യൂട്ട് ക്യൂട്ടാ യിട്ടുള്ള ടോപ്പ് ചെറിയ കനല്ലാത്ത അയേണൊക്കെ ചെയ്യണ്ടി വരും
കിഡ്സിനല്ലല്ലോ കുട്ടിയേൾക്കല്ലല്ലോ
കുട്ടിയേൾതാ അത്‌ അത്ര വല് പ്പല്ലള്ളൂ
ആണോ
ചെറിയത് ഇത് വലുത്ണ്ട് കൊറേ പക്ഷെ അ- തിന്റെടയിൽ ഇടക്ക് ചേർന്ന് പിന്ട്രെസ്റ്റ് ആയിട്ടുള്ള അലാസ്റ്റിക് ബ - ബലൂൺ കൈയൊക്കെ യിട്ടുള്ളത് അങ്ങനൊക്കെല്ല പ്ലീറ്റുള്ള തൊക്കെ
ഉം ഉം
നല്ല കൊറിയൻ ടൈപ്സ് ക്യൂട്ടായിട്ടുള്ളണ്ട് പക്ഷെ എനിക്ക് അളവൊന്നും അറിയില്ലട്ടോ ഞ ഇയ്യ്‌
ഇല്ലല്ലാ
ഇല്ലേ ഏഹ് അപ്പൊ ഞാന് ഞാൻ വിചാരിച്ച് ഞ് ഇജ് മോളെടുക്കുകയാണെങ്കിൽ അന്റെമോൾക്ക് അന്റെ മോളേക്കളും കുറ സൈസ് കുറവാന്ന് നീളുണ്ടല്ലോ അവള്
ഉം ഉം
അപ്പ ഞാൻ വിചാരിച്ചു അങ്ങനെ പാകം നോക്കി ഇട് ക്കാന്ന് വിചാരിച് ഇനി കൊയപ്പല്ല നമ്മുക്കൊര് അഡ്ജസ്റ്റ് ചെയ്ത്ട്ട് ഇട്ക്കാ
അതെ ഓ വിശ്വസിച്ചു ബുദ്ധിമുട്ടുണ്ട് വിശ്വസിക്കാന്
സംഭവത്തില് ആ അത് നല്ലൊര് ഇതായിര്ന്നു
അതല്ല അൻക്ക് ടൈ നേരം വൈക്ണെന് പ്രശ്നണ്ടോ ഇവനിംഗ് തൊക്കെ
ഇൻക്കറീല ഇണ്ടാവും
അങ്ങനെണെങ്കി നമ്മക്ക് നാല് മണി ആവുമ്പോത്തിന് അവ്‌ടെ എത്തണോ നാലര ആവുമ്പോത്തിന് എത്തിയാ പോരെ
ന്നാ മതി കോഴപ്പല്ല ഞാന് ഞാന് എന്തായാലും വിചാരിച്ച് അല്ല ഞാന് ഇനി ഇപ്പ എന്തായാലും വിചാരിച്ചു എന്തായാലും ഇന്നെ ആക്കി തന്നിട്ട് എന്താ പറയാ ഇഞ് വരാൻ നേരം വെഗ്ഗാണെങ്കി ബസ്സിനോ ഓട്ടോക്കോക്കങ്ങനെ വരാ വിചാരിച്ചു പൈസ അന്ന് ഏതായാലും ഞമ്മള്
ആഹ് ഞാനേതെ ഇൻക്ക് വല്ല്യ പ്രശ്നല്ല ആ അങ്ങനന്നെ ഇൻക്ക് ലാസ്റ്റ് ബസ്സ്ന് ഇങ്ങട് പോരണം
അല്ല എന്താറിയോ പിന്നെ പരി ഷ വേം നോ ഇപ്പ നമ്മള നമ്മളെ പർച്ചേസിങ്ങ് വേം നട്ത്തണം കാര്ണം കോറേ നേരം നിക്കാനും പറ്റൂല
ഇല്ല നമുക്ക് നാല് മണിയാവുമ്പം തന്നെ എത്താ കാരണം നാല് മണിയാവുമ്പോ അവ്ടെ എത്തിയാലും പിന്നെ മ
അല്ല നാലുമണി നാലുമണി നാലേകാല് നാലേകാലൊക്കെ ആവുമ്പ നല്ലേ നമുക്ക് കേക്ക് സ്റ്റുഡിയോല് പോയാലും വെസ്റ്റീവ്ല് പോവാന് അയിന്റെ നേരെ ഓപ്പോസിറ്റ ല്ലേ അപ്പ പിന്നെ അയിന്റെ എട്ത്തന്നെ അയോണ്ട് കോഴപ്പല്ല ന്നട്ട് പിന്നെ പോവുമ്പം നമു ക്ക് എന്താ പറയാ അവ്ട്ക്കാണ്ട് പോയാ മതി
എവിട്ക്ക്
എന്താ പറയാ പിന്നെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നട്ന്ന് പോണ്ടി വെരും മെല്ലെ ഇവട്ക്ക് പോണ്ടി വരും പരാ പരാഗ്ന്റെ കളർ ഫുൾക്കും പോവ പിന്നെ അവ്ട്ന്ന് നേരെ ബസ് സ്റ്റാൻഡില് എത്തുമ്പോ അവ്ടെണല്ലോ ഗേൾസ് ക്ലബ്
ആ അവ്‌ടിം കേറ ലെ ന്നാ ഇജ്ജ് ഞാന് അന്നോട് പർഞ്ഞത് രണ്ട് ക്കാം പർഞ്ഞത് മൂന്നാക്കി ഇട്ക്കണ്ടി വരോ അന്റട്ത്ത് ഇ
ഏ ഏ മാണ്ടല്ല മാണ്ട ഞാൻ ആയിത്തഞ്ഞൂറ് ഇട്ക്കെള്ളു
ഇപ്പം. വാണ്ട അതന്നെ ഇണ്ടാവുന്നൊക്കെ
ഞമ്മളെന്താറിയോ അല്ല ഞമ്മളെ അങ്ങനല്ല ഞമ്മള ഞാന് അത്ര പൈസക്കൊന്നും ഞാ ഇട് ക്കൂല ഞാൻ വെറ്ത കയ്യ് പിടിക്ക ഞാൻ എന്താറിയോ ഇഞ്ഞിപ്പ പെര്ന്നാളല്ലേ വര്നെ ആ ഞാൻ കയ്യി പിട്ച്ച ഇ ഇച്ചി കൈ അൻക്ക് മാണ്ടി കയ്യ് പിടിച്ചേക്കും പക്ഷെ അത് ചെലവാണ് ചെൽപ്പ ഇൻ
ആഹ്
അങ്ങനിണ്ട്
അത് അങ്ങനെല്ല ഇൻക്കൊരു ബെഗ് വാങ്ങണംന്ന്ണ്ട് ക്ക അതൊണ്ടാണ് ആ ആ നോക്കട്ടെ ഏതായാലും ഇൻക്ക് ഇവടെ ഇപ്പോ ഇന്റെ അയൽവാസിയൊന്ന് വാങ്ങിക്കണ് നല്ല അത്യാവിശ്യം നല്ല സ്പീഷ്യസ് ആയിട്ട് നല്ലൊരു ബാഗ് എത്ര അർനൂറ് എഴുന്നൂറൊക്കെ വന്നിട്ടുള്ളൂ ഇനിക്ക് നല്ല ബാഗായി തോന്നി.
എങ്ങനെ ടോട്ട് ബാഗാണോ?
ആഹ് ടോട്ട് ബാഗാണ്.
ആഹ് ഇനിക്ക് സ്ലിങ്ങ് വിത്ത് ടോട്ട് അങ്ങനെൻത്തെ ഒരു ബാഗില്ലേ എന്താപ്പ അയിന് പറയാ
അറിയൂല.
വല്ല്യത് ലാപ്ടോപ്പ് സൈസില് വരും പക്ഷേ എന്താ പറയാ സ്ലിംഗ് ആയിട്ടുള്ള ഒരു ഒരു ഇതുണ്ടാവും ഒരു സ്ട്രാപ്പ് ഉണ്ടാവും പിന്നെ ചെറിയ ചെ ആഹ്
ആഹ് പക്ഷേ ഇത് ചെറിയ വള്ളിയൊള്ളു വല്ല്യ വള്ളില്ല. ഉം
എനിക്ക് അത് ഭയങ്കര ഇഷ്ടാണ് അത് ഭയങ്കര സ്റ്റാൻന്റെട ഇന്നിപ്പോ കൊണ്ടൊരാൻ ഒരു ബാഗും ഇല്ല. ഇങ്ങളൊക്കെ വേഗം ഇടുക്കോ?
ഞാൻ ഒന്നും ഇടുക്കണില്ല ഞാൻ വെറുതേണ്ട് വരാ - എന്ത ഡാ അനക്ക് എത്രയോ ഡ്രസ്സുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ടോ ഇന്നാ ശെരിട്ടൊ ഞാൻ കൊറച്ച് തെരക്കിലാണ് പിന്നെ വിളിച്ചാട്ടോ.
ആയിക്കോട്ടെ.
ആഹ് ഫട്ടാക്കിയൊക്ക്